ആ
ആഹ്
ഉം
പറയ് ന്താവർത്താനം
എങ്ങനെ
നല്ല അർത്താനം എന്താർത്താനം
എന്താ നല്ലത് ഹോം വർക്ക് കാര്യങ്ങളൊക്കെ ണ്ടോ
ഏ
അതല്ല ഹോം വർക്ക്ക്കെ ഉണ്ടാവാറുണ്ടോ ഈ ടീച്ചിങ് അല്ലേപ്പൊ
ആഹ്
കുട്ടികൾക്ക് ഹോം വർക്ക് കൊടുക്കല് ണ്ടോ
ആ ണ്ട്
ഉം അത് മാക്സിമം കൊറക്കണംട്ടോ
ആ
കാരണം എന്ത വെച്ചാല് സ്കൂളി ന്ന് ചെയ്യൻ പറഞ്ഞാല് ചെറിയ കുട്ടിയേ ളല്ലേ അപ്പൊ എന്താച്ചാല് എന്താ സ്കൂൾന്ന് അത്‌ പോലെ എങ്ങനെങ്കിലും എയ്തിക്കോളും ഉം പക്ഷെ ഇജ്ജ് വിടെ പറ ഇവിട് ന്ന് പുസ്തകം എടുക്കാ പറന്നാ ഭയങ്കര മടിയാണ്
ഹോം വർക്ക് കൊടുക്കണം നിർബന്ധാണ് ആ അത് ക്ലാസ്സി ൽ ഇട്ത്തീന്റെ ബാക്കി കുട്ടിയേ ൾക്ക് ഹോംവർക്ക് പഠിയ ള്ളത് ചെയ്ത് പഠിച്ചണ് വീട്ടിലും ചെയ്ത് പഠിച്ച് ന് ല്ലേ
ഉം ഇതെന്താ സംഭവച്ചാല് ഓല് എഴുതൂ ല ഏഹ് പക്ഷെ എയ്താ ത്ത നോട്ട്ബുക്ക് നമുക്ക് കൊടുത്തേക്കാനും വെജ്ജാല്ലോ ഇ ത വസാനം നമ്മളെ കൊണ്ടൊക്കെ എഴു തിപ്പിക്കാ ണേ ചെറു തുണി
ഉം അപ്പൊ അതാണ് എന്താച്ചല് മാക്സിമം അവിടുന്നൊവുമ്പോ എന്താറിയോ ഓരന്നെ എഴുതിക്കോളും ഇവിടെ എത്തിക്കഴിഞ്ഞാ മടി എയ് തായിരുന്നാ അപ്പൊ പറിം ഉറക്കം വരിയാ വള്ളം വാ ണം മൂത്രയി ക്കണം അങ്ങനെ ഓരോ ഓരോ എക്സ്ക്യൂസ് പറഞ് കൊണ്ട് ക്കും ഉം ഏതാനും ഭയങ്കര ആഹ് ഇപ്പൊ എന്തെങ്കിലും പേരിന് ചെറുത് ത്ന്ന് അങ്ങനെ എന്തെലുമൊക്കെ വേണെങ്കി നിങ്ങക്ക് നിർബന്ധമാണെങ്കിൽ കൊടുത്ത് അയോച്ചോ ഹോം വർക്ക് തന്നോളി നമുക്ക് കൊഴപ്പണ്ടായിട്ടല്ലാ ഇതങ്ങള് എഴുതൂലേ
ഉം
എന്നിട്ട് അവസാനം ഞാനനല്ല മിക്ക പേരൻറ്സും അങ്ങനെ തന്നെയാണ് അവസാനം അവര് എഴുതും എന്നിട്ട് ആഹ് കൊടുത്തേക്കും അതായത് കുട്ടികളുടെ പോലത്തേ ഇത് ആക്കിട്ട് അങ്ങനെ എഴുതി കൊടുത്തയക്കും ഉം അപ്പൊ അതുകൊണ്ടാണ് എങ്ങനെങ്കിലുംക്കെ ഒന്ന് കൊറക്കാനേ അവിടന്നാപോലാ എഴുതിക്കൊളും അപ്പൊ ഓൾക്ക് പഠിഞ്ഞോളും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എഴുതൂല അപ്പൊ പഠിച്ചുല്ല
ആഹ്
അപ്പോ അതാണ് പിന്നെ എന്നിട്ട് വായിക്കാന് മറ്റേ ഫോണ് കൂടി ഇങ്ങനെ വായി ക്കാൻ വായിച്ചതയക്കാം അതേപലെ ഒരു പറയുന്നത് അയക്കാം അങ്ങന എന്തോന്ന്ണ്ടല്ലോ അത് ക്കേ നല്ലത് ആണ്‌ അങ്ങനത്തെകുമ്പം എന്ത് വെച്ചാലും അത് ഓള് തന്നെ ചെയ്യും കാരണം വീഡിയോ എടുക്കല്ലേ അപ്പോ കറക്റ്റ് ഇവള് ചെയ്യും അങ്ങനത്തെ ആക്ടിവി വിറ്റിസ് ഒക്കെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല അതുപോലെ തന്നെ ചെയ്യും അങ്ങനെ കൊടുക്കണ നല്ലതും ആണും എന്താ വെച്ചാല് അവർക്കും തന്നെ ഇപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങൾ വീട്ടിൽന്ന് ഒന്നും കൂടെ റിപ്പീറ്റ് ആയി ട്ട് പറയല്ലേ അപ്പൊ അവർക്കത് പെട്ടെന്ന് മനസിലാക്കാൻ കഴിയും ഏഹ് ഇപ്പൊ പഠിച്ച കാര്യം തന്നെ ഒന്നും കൂടെ വീണ്ടും വീണ്ടും പറയുമ്പോ അത് നല്ല രീതിയിൽ തന്നെ മനസ്സിൽ കിടക്കലോ ഉം അപ്പ അത് നല്ലതാണ് അത് ചെയ്യാൻ മടിയില്ല കാരണം ഫോട്ടോ എടുക്കാ വീഡിയോ എടുക്കല്ലേ അത് കൊഴപ്പല്ല ചെയ്താന്ന് പറയുമ്പോളാണ് ഈ പ്രശ്നം
ആഹ്
ഉം അപ്പൊ അയിന് ഒരു സൊല്യൂഷൻ ഇങ്ങനെ കാണണട്ടോ
ആഹ് ആഹ്
ഉം പിന്നെ അതുപോലെ ബസ്സിലേ സ്കൂൾ ബസില് എന്താ ഈ ചെറിയ കുട്ടികളെ ഇനിപ്പോ വല്യ പോലെ നിന്നാലും കുഴപ്പമില്ലല്ലോ കാരണം അപ്പോ അങ്ങനെ യാത്ര ചെയ്ത എക്സ്പീരിയൻസ് ആയതാണ് അപ്പൊ ഈ എൽ കെ ജി ഇത്തെ കുട്ടികളൊക്കെ എന്തായാലും ഇരുത്തണം ഇരുത്താന് ബസത്തെ ആയനോടൊക്കെ ഒന്ന് പറയണണ്ടോ ആയ ആയ ആയ ഉം എന്താച്ചാല് ഒന്ന് ബ്രേക്ക്‌ പിടിച്ചാൽ ഇവർക്ക് പിടിക്കാൻ അറിയില്ല ഇങ്ങനെ ബസ്സിലൊന്നും യാത്ര ചെയ്ത എക്സ്പീരിയൻസ്‌ല്ലല്ലോ കുട്ടികൾക്ക് ഉം അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങള് പറഞ്ഞാൽ മതി ബ സിലെ ആൾക്കാരോട് ആ ബസ്സത്തെ താത്താനോടും ആഹ് താത്താനോടും ഡ്രൈവറോടൊക്കെ
ആഹ് ഓക്കെ
ഉം ഉം പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഏഹ് എങ്ങനെ ഫുഡ് ശരിക്കും കഴിക്കലുണ്ടോ അതോ എന്താ ചോറൊക്കെ ഫുള്ള് തിന്നാണോ അതോ ബാ വെക്കലുണ്ട്ല്ലേ പിന്നെ കറിയും കൂട്ടാനും എല്ലാം ഉം അത്
അത് ബാക്കിയൊക്കെ അയിക്കലില്ല
ഉം ഉം അവള് പറയ് ണ്ട് തിന്നുണ്ട്‌ പറയ പക്ഷെ നമുക്ക് വിശ്വാസം ല്ല ണ്ടോ ഇല്ല എന്നുള്ളത് ഉം
എ
പിന്നെ കറി വാങ്ങല് ഉണ്ടാവൽ ല്ല ല്ലെ ഉം ഞാൻ പറയലണ്ട് കറിയൊക്കെ വാങ്ങിക്കോണ്ടി സാമ്പാറൊക്കെ ആകുമ്പോ നല്ല ഹെൽത്തി അല്ലേ പറയലുണ്ട് ഇപ്പോള് കറി എനിക്ക് വേണ്ടാന്നു പറഞ്ഞണ്ട് കറി വാങ്ങൂല കൂട്ടാൻ വാങ്ങും ഉം കരി നത് അ പറ്റില്ല അങ്ങനല്ലേ അപ്പ നാളെ മുതൽ കറിയും കൂടെ ഒന്ന് പാരാൻ പറയണേ അതായത് ഇവിടുന്ന് പറഞ്ഞിട്ട് കാര്യല്ല ഏഹ അവിടുന്ന് ടീച്ചർ നിർബന്ധമായിട്ട് കറി കൂടെ വാങ്ങാണം ന്നു പറഞ്ഞാ ചിലപ്പോ വാങ്ങിയ്കാരം
ആഹ ഉം
നോ പിന്നെ വേറെന്തൊ
വേറെ കുഴപ്പന്നുല്ല
ഉം
പിന്നെ എല്ലാ കുട്ടികളും ഇങ്ങനെ തന്നെയാണോ ഈ ഹോംവർക്കിന്റെ കാര്യത്തിലൊക്കെ
ആഹ ആ ചെല കുട്ടികളൊന്നും ചെയ്ത് വരില്ല ചെല കുട്ടികൾ
ആഹ
പിന്നെപ്പോ എന്താലും ഹോം വർക്കിന്റെ ശ്രദ്ധിക്ക അതേപോലെ ബസ്റ്റ്ത്തെ കാര്യം അത് ശ്രദ്ധിക്കുക ഫുഡിന്റെ കാര്യം തന്നെ കറി ഇതൊക്കെ കഴിക്കാൻ വേണ്ടിട്ടെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം കാരണം എന്താ ച്ചാല് കാര്യ ആ കാര്യമായിട്ട് സ്കൂള്ന്ന് കിട്ടണ ഫുഡ്ന്നെയാണ് രാവിലെ നീച്ചു കഴിഞ്ഞാൽ തിന്നാൻ മടിയാണ്
രാത്രി വൈകുന്നേര ആയ പിന്നെ ഓല്ക്ക് സ്കൂളിട്ട്കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഉറക്കം വരാണ് പിന്നെ ഫുഡ്ഴി ക്കാനന്നും നിക്കൂല ആ മഗ്‌രിബകുമ്പോത്തിനു ഉറക്കം തൂങ്ങും ഉം അപ്പളും ആ നേരത്തെ കഴിക്കലും ഇല്ല ആകപ്പാടെ നല്ലോണം ഫുഡ് കഴിക്കണ ടൈം ഉച്ച നേരാണ് ചോരൊന്നും തന്നിട്ടില്ലല്ല ചോര ആ അ അപ്പൊ എന്താ വച്ചാല് ഉച്ചക്ക് ആ ഒരു ടൈമിലുള്ള ഭക്ഷണം മാത്രമാണ് കാര്യമായിട്ടുള്ളത് അപ്പ അത് നല്ല രീതിലൊന്നു ആഹനമുക്കൊരു സമാധാനമാണ് ഉം പിന്നെ അവളെ പറ്റി എന്താ അഭിപ്രായം
ആ നല്ല അഭിപ്രായ അത ത കേണ്ടാവും ആ പ കാട്ട ഹലോ